ഹലോ
ച്ചല്ല്യാ?
ഏ സൗണ്ട് കൊറവാണോന്ന്?
ആഹ്.
എന്താ വർത്താനം?
നല്ല വർത്താന.
ആഹ് ചോറ്ന്ന്ങ്ങനെ ഇര്ക്കാ.
ആഹ് എന്താ കൂട്ടാനൊക്കെ കറി?
ഇവർക്ക്ന്ന് വെള്ളിയായ്ചല്ലേ തേങ്ങാച്ചോറും കോയിക്കറിക്കൊ.
അതെ വെള്ളിയാഴ്ചക്കാരാണ്ലെ ഞാറായ്ച വെക്കുവൊ എന്തേലും?
ഞാറാഴ്ച ചെൽപ്പ വെക്കും ഞാറാഴ്ച ഇവരേ ഇപ്പാക്ക് ലീവാണ്.
ആഹ്, അപ്പന്തെങ്കിലൊക്ക വെക്കും. ആഹ്, വെള്ളിയായ്ച വെക്ക്ണോരാൻലെ ചെലൊരങ്ങനെ
ആഹ്, ഇതിലെ ആഹ് ആഹ് ഈ ഭാ ഈ ഭാഗത്ത്കൂടിഒക്കെ വെള്ളിയായ്ച്ച
ആഹ് സ്പെഷ്യല് എന്തെങ്കിലൊക്കേയ്ട്ട് ണ്ടാക്കൂലേ? അന്ന് എല്ലോട്ത്തും ഇങ്ങനെ കേട്ട്ണു
ഏഹ് ങ്ങളാ ഭാത്ത്ക്കൊന്നും ണ്ടാവുലെയ്ക്കാരം.
അറിഇല്ല ഇവടല്ല ന്റെ ഏട്ടത്തിന്റൊടക്ക വെക്കും ഏട്ടത്തിനേ കെട്ടിച്ചോട്ത്ത് ഓല് വെള്ളിയായ്ച്ചാ പോയി കൊണ്ടന്ന് തേങ്ങാ ചോറൊ നെയ്ചോറൊക്ക വെക്കും. ഞങ്ങള് വടെ ഞാറായ്ച്ചേ വെക്ക്ആ.
ആഹ് ഇവടെ വെള്ളിയായ്ച പള്ളീക്കൊണോ ത് ദോണ്ടേയ്
ആഹ് ആഹ് ഇവടെ പിന്നെ ആഹ് എന്തേങ്കിലും ത് ന്നാന്ലെ. ആഹ് എന്റെ കാക്ക പിന്നെ എന്താ വെള്ളിയായ്ച്ചന്നും ലീവില്ല അപ്പൊ പിന്നെ പള്ളീക്ക് അവ്ട്ന്നന്നേണ് കടേന്നന് ഓലെ കടീന്നന്നേ പോവ്വാ അവ്ട്ക്ക്.
ആഹ്.
ഞായറായ്ച്ച ലീവയ്കാരം അപ്പ പിന്നെന്തെങ്കിലൊക്ക വക്കും. അപ്പൊ എന്തെങ്കിലും മന്തിയോ ബിരിയാണിയോ നെയ്ച്ചോറക്കായ്റ്റ് വാണ്ടിരും അന്ന്.
ഉം ആഹ് ശെരി ദവടെ ൻ്റെ വീട്ടില് അങ്ങനെ അങ്ങൻത്തെ തൊന്നുല്ല ന്റൊടെ പിന്നെ എപ്പോ എന്നും അങ്ങൻത്ത തൊന്നുല്ല ബടെത്തിയപ്പളാണ്
ഏഹ്.
കല്യാണം കയ്ച്ചോട്ത്ത്ക്ക് എത്തിയപ്പളാ വടെ വെള്ളിയായ്ച്ചന്റെര് അതെ ആഹ് പ്രത്യേകത മക്കള് ചോയ്ച്ചേ ബീഫ് പ്പൊ ന്ന് വെള്ളിയായ്ച്ചേണോ മ്മായ്ച്ചും.
ആഹ് അയന്നെ ബടതെ പോലെ എന്തെങ്കിലും ഇപ്പച്ചിണ്ടാ ഓലപ്പച്ചി ണ്ടാവ്ണന്നന്നേണ് എർച്ചിക്ക വാങ്ആ. ‌ അപ്പൊ പിന്നെ ഓല്ക്കറിയാം മന്തിയോ ബിരിയാണിക്കയ്കാരം. ന്ന്ട്ട് ചോയ്ച്ചും മന്തിയാണോ ചോയ്ച്ചും ന്ന്ട്ട് പിന്നെ മന്തി ഇഷ്ട്ടാണള്ളൊ പ്പഎല്ലാർക്കും കുട്ട്യേക്ക്
ആഹ് മന്തിആയ യൾപ്പണ്ട് വെക്കാന് വെക്കാന് യൾപ്പണ്ട് ആഹ് അതന്നെ.
ആഹ്, ബിരിയാണിന്റെത്രന്നും റിസ്ക്കില്ല ബിരിയാണിക്ക് ഇത്ര സാനങ്ങളും വാണ്ടാ മന്തിക്ക്.
അഅ്‌ ശെരിയാ.
ആഹ് പിന്നെ അയ്കൊൽക്ക് ആ മയോണൈസട് ക്ട്ടണം. പിന്നെ ചോറില്ലെങ്കിലും മാണ്ടില്ല
ആഹ് മയോണിസില്
ആഹ് അതറങ്ങൂല അത് ഇങ്ങനെ നിറച്ചു വേണോ പാത്രകത്തില്ള്ള മുയ്മനും വേണ്ടി വരും പിന്നെ
ഉം ഉം
ഉം ഇച്ചി രണ്ടാള് എരറ്റ കുട്ടികളാണ്
ഏഹ്
എൽ കെ ജിയിലാണ് പഠിച്ചിണത്
ആഹ്
ഉം
കുട്ട്യാള് നഴ്സറിൽ പോയിണ്ടാവൂലേ
ആഹ് വെക്കണം ഇനി നാലര ആവും വരണമെങ്കിൽ
ആഹ് എന്നല് സമാധാനല്ല ഞങ്ങള അവിടെയൊക്കെ മൂന്നണിക്ക് വിടും നെയ്സറി നമ്മള് പണി കഴിഞ്ഞ് നമ്മള ഒന്ന് ഇരിക്കുമ്പോത്തിന് നെഴ്സറിം പോ പിന്നെ അങ്ങോട്ട് ഞ
അത്രന്നെ
നെയ്സറി തന്നെയാണ് ആഹ് എൽ കെ ജി, യു കെ ജി അംഗലവാടി മൂന്ന് മൂന്നരക്ക് വിടും
ആഹ് മൂന്നരക്കാണ് അംഗലവാടിൻ്റെ സമയം ആഹ് ഇതും മൂന്നര മൂന്നര ആകുമ്പത്തിന് വിടുംല്ലേ ആഹ് ഇവരിന്നന്നെ മൂന്നര കൂടും പക്ഷെ എന്താ ഇവിടെ രണ്ടാമത്തെ ട്രിപ്പാണ്
ആഹ് അതുകൊണ്ടേക്കാരം
ആഹ് അതുകൊണ്ടാണ നേരം വൈക്ണത് അല്ലെങ്കി ഫസ്റ്റ് ട്രിപ്പാണ് ആഹ് പിന്നെ ഇവിടെള്ള കുട്ടികളെ മുയ്മനും ഉണ്ട് അവിടെ ഈ ഭാഗത്ത് കുറെ കുട്ടികളുണ്ടൊക്കെ ഓല ബസ് തന്നെയാണ് അപ്പൊ
ആഹ് അതോണ്ട് പിന്നെ സുഖലെ ആഹ് കുട്ടികള് തോ കുറേണ്ടാകുമ്പം ഞമ്മക്ക് സുഖാണെ ഞങ്ങള് ഞങ്ങൾ പോയി നിന്ന് ന്റെ ന്റെ വലിയ കുട്ടികളൊക്കെ പോയി നിന്ന് ഓരോ ഉണ്ടാവുള്ളു ഇങ്ങട്ട് കൊണ്ടേക്കും വേണം കൊണ്ടരും വേണം ഇങ്ങോട്ട് പിന്നെ പോയി വന്നാൽ ത തട്ടിപ്പടിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് പിന്നിം കൊണ്ടരാൻ പര് പണിയെന്നെ
അങ്കലവാടിക്ക് പറണേച്ചിനി അപ്പോ അതേപോലെ ഇനി രാവിലെ ഇവിടുന്ന് പത്ത് മണിക്കാ തുടങ്ങ എന്നാലും ഇവിടന്ന് പത്ത മണിക്ക ഇറങ്ങുള്ളു അവിടക്ക് കൊറച്ച് നടക്കാനും ഉണ്ട് അത പിന്നെ പ പത്തര പത്തെമുക്കാലാവും പിന്നെ പെരേക്ക് എത്തുമ്പോത്തിനും പിന്നെ അവിടെ വന്ന് നമ്മളെ പണിയക്കെ കഴിഞ്ഞ് ഒന്ന് കെടക്കാനൊഴിവ് ഉണ്ടാവൂല്ല പൂത്തിന് പിന്നെ കൊണ്ടരാനു ആയി
ശരിയാണ് ഇച്ചിണ്ട് ചെറുതുണ്ട് മൂന്ന് വയസായിന് ഇവിടെ ഇങ്ങനെ വികൃതിയട്ടി നടക്കുമ്പോ ഞാൻ അങ്കലവാടി കൊണ്ടാക്കിയാലോന്ന് കൊണ്ടാക്കിയാൽ ഒഴിവ്ട്ടുണ്ടാവില്ല ഉണ്ടാവില്ല ഏതാനും ഇങ്ങനെ നി കൊണ്ടയാക്കണം ഇവിടെങ്ങനെ ടി വി ഫോണ് ഫോൺ
ഫോൺ അങ്ങനെയണോ ഓരു പേരേൽണ്ടായാ നമ്മുക്ക്ന്നെ ഫോണ് അല്ലെങ്കിൽ പിന്നെ
നേരെ കുറച്ച നേരത്തന്നെ ഇതിന് നിക്കട്ടെ വിചാരിച്ച് അപ്പ ഇളകീട്ട്ന്നോ
അഹ്നേണേ ഓൽക്ക് സ്‌ കൂളൊന്നും ഇല്ലെങ്കി പിന്നെ ഞമ്മളെ വസ്ഥ അതാണ്
അതാണേ
ഓലെ പറഞ്ഞയ്ച്ചാ കൊർച്ചേരം നിന്നെ കര്ചിലോന്നൊന്നും ഉണ്ടാകൂല അമ്മക്ക് നമ്മളെ പണെടുത്ത് നട ക്കും ചെയ്യ
ആഹ് അതന്നെ
അത് ഓര്ണ്ടാവോ പിന്നെ അങ്ങനെയല്ലല്ലോ ഓല് ഇങ്ങനെ ഞമ്മളെട്ട് പഠിപ്പിച്ചലൊടങ്ങും ഉം ഞ് സ്കൂൾ ട്ട് വന്നാണ്ടാവും ഒരടക്കൊക്കെ എന്തിനെങ്കിലൊക്കെ പറഞ് വെറുത കരയും
ആഹ് അതാണ്
അതാണോഞ്ഞോല്
ഇവന് വിഷന്നിട്ടാ തോന്നുണ്ട് ഭയങ്കര ഇളക്കം ഞാൻ പിന്നെ എന്റെ പണി കഴിയ ട്ടേ ചാരിച്ചു ഞാൻ തട്ടി പട്ഞ് മേ തിനതിമലൊന്നും ഇര്ക്കാനാ ഫസ്റ്റ് ആയിട്ട് വിളിച്ചാ അപ്പൊ ഇതുവരെ ഇൻ്റെ നാത്തൂന് ഇങ്ങനെ പറയും ഇത് വിളിച്ചാനേ അയി്മക്ക്തിര്ന്ന്ട്ട് ഈ കു ട്ടിന്റെറത് ആലോയ്ചിങ്ങാണ്ട് ഇര്ന്ന്ട്ടേല്ലേനി ഇന്ന് വിളിച്ചാണ് പൊ ഇന്ന് ദേയ്മാവാനുണ്ട് ഇങ്ങനെ ചെ ചെ റെഡിയായി കിട്ടാൻണ്ട്
ആഹ് മഴണ്ടോ ങ്ങളവിടെ
ഏഹ് ആഹ് മഴണ്ട് ന്ന് ഉം മഴ ഇങ്ങനെ
ആഹ് നല്ല മഴണ്ടോ
മഴ ഇപ്പ പെയ്യുന്നില്ല
ആഹ് ഉണ്ട് ആഹ് ഇവടെ ഇങ്ങനെ തുള്ളിട്ടുങ്ങോണ്ട് ആഹ് നല്ലോണം നല്ല മൂടലാണ് ഇപ്പൊ നല്ല പൊളിഞ്ഞാടും ന്നുള്ള ഒരു മഴൻ്റ ഒരു മൂടല് ക്കാണ് പക്ഷെ ഇതുവരെ പെയ്തിട്ടില്ല ഇനി ആ കുട്ടികള് വരുന്ന നേരത്ത് പെയ്യോ ആവോ അത് അതും അറിയില്ല ആഹ് ആഹ് ബസിനാണ് വര്ആ എറങ്ങണോട്ത്ത് ക്ക് കൊറച്ങ്ങട്ട് രണ്ട് മൂന്ന് വീട് അപ്പുറത്താണ് മെയിൻ റോഡ് ആഹ് എൻ്റെ വീട് ഞമ്മള് മുന്നിന്നെന്നെ നോക്കിയാ കാണും പക്ഷെ എന്നാലും ന്നെന്താ ഓര് കൊണ്ട്രാം പോകലാണ് കൊണ്ടേയ്ക്കാൻ അങ്ങട്ട് ബസ്സിന്റെ അടുത്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്ക പോകും അല്ലെങ്കിൽ ഓൽക്ക് ഇടങ്ങേറാണ് ചെലപ്പോ പറയും ഉമ്മച്ചി അവിട നിന്നാ മതി അറിയ ചെറിയ കുട്ടികളല്ലേ അപ്പൊ പിന്ന ആഹ് ആൺകുട്ട്യേളാണ്
എഹ് ഏഹ്
ഉം ആൺ കുട്ട്യേളാണ് ഓലെ കാ ചെറിൻ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകോളം മടിയൊന്നുല്ല പോകാന് പക്ഷെ അഹ് എന്താ പോണ ഇട്ണ ഡ്രസ്സിനാണ് അവർക്ക് ഇച്ച അത് വാണം ഇതു വാണം പ്പി മഴയായിട്ട് യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇടല് തുടങ്ങിയിട്ടില്ല
ആഹ് യൂണിഫോം ഉണ്ടായ പിന്നെ ഡ്രെസ്സിന് അതന്ന ഇട്ട് മതിയല്ല എന്നാ പിന്നെ അയിന്ള്ള
ആഹ് ഇത് അതല്ലേ ഇത്ങ്ങനെ ഓൽക്ക് ഫാൻ്റാണ് കാര്യായിട്ട് ഇഷ്ടം
ആഹ് ഫാൻ്റി ൻ്റെ മകന് അയില് പെട്ടത ഫാൻറ് അഹ് ഞാനിട്ടാ ആഹ് കഴിഞ്ഞുറി ഇതേമാതിരി പെരുന്നാൾക്ക് ആഹ് ഓണങ്ങൂല ഡ്രസ് പെരുന്നാക്കൊക്കെ ട്രൗസറ്ട് ത്ത് പോന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കൻ സുഖം ഊരാനൊക്കെ അതല്ലേ ഇങ്ങട് ഇട്ടില്ല ചങ്ങായി ഇട്ടില്ല ഇങ്ങട് പിന്നെ മാറ്റി കൊണ്ട് വന്ന് ഫാൻ്റ് ആക്കി
ഏഹ് അങ്ങനെ തന്നെയാണ് ഇവർക്ക് ഞാൻ ഇച്ചാണെങ്കി ഇവിടെ
ചെറുപ്പത്തില് ഈ പ്രായത്തിലുട്രൗസർ ഇടുള്ളൂ കുറച്ച് കഴിഞ്ഞാ ഫാൻന്റെല്ലെയ്ക്കാരം ഇടുക അയിന് അവൻറെ കാക്കാരും ഒക്കെ പാൻ്റാ ഇട്ട് നടക്കലേ അപ്പൊ അത് കണ്ട് ആണ്ട് അവന്റെ വിചാരം ഓൻ പാൻ്റാണ് അവന്റെ ഉപ്പച്ചിയും ആഹ് അപ്പൊ അവന്റെ
ഉപ്പച്ചിക്ക് എന്താ എന്നാൽ അത് ഓൽക്കും വേണം വാച്ച് വേണം ബെൽറ്റ് വേണം, മോതിരം വേണം, അതൊക്കെ ഓൽക്ക് വേണം ഇതിപ്പോ സ്കൂൾ തന്നെയാണ് ബെൽറ്റ് ഇപ്പ ഇല്ലേനി ഇപ്പ എല്ലാര്തും കണ്ട് കണ്ട് ഇപ്പൊ ഓൽക്ക് വേറെ വാങ്ങിച്ചതേനി ഇപ്പൊ പറഞ്ഞാ ഇപ്പ എല്ലത്തിക്കും വേണം ബെൽറ്റ് അല്ലെങ്കിൽ ബെൽറ്റ് ഇടാൻ പറ്റ്ണ പാൻ്റ് തന്നെ പറ്റും
ആഹ് അതന്നെ ബെൽറ്റിന് അയിന് ഒന്നും ഇവന് ആയിട്ടില്ലല്ലോ ഇവിടെ ബെൽറ്റും ഇതൊന്നും പറയില്ല
ആ ഇവര് വാച്ചും മോതിരം ഒക്കെ വാണം ഓൽക്ക് രണ്ടാൾക്കും ആഹ് അത് ഇങ്ങനെ ഒന്ന് അയിന്റെ ആഹ് രണ്ടാക്കും വാണേയ് ഓലാണെങ്കി ഇ ഇപ്പച്ചിക്ക് മോതിരം മാറ്റ്ണ്ടോ ന്നാ ഓൽക്കും വാണം പുതിയ മോതിരം മോതിരക്കെട്ടേ നടക്കൊള്ളൂ അത്പ്പൊ സ്കൂൾക്കൊന്ന് ടീച്ചർമാരൊന്നും പറയ്ണ്ടാന്നുല്ല അയ്നെ കൊണ്ട് അങ്ങനെ ഇട്ട് പോവുണ്ട് ചിലപ്പോ ഇടും ചിലപ്പോ ഊരി വെക്കും അല്ലെങ്കി ഇങ്ങനെ കുട്ടികളോട് അത് ഇടര്ത് ഇത് ഇടര്ത് എന്നൊക്കെ പറയ്ണ ഇത് ഇപ്പ ഒന്നും പറഞ്ഞിട്ടൊന്നുല്ല ഏ യൂണിഫോം ഇടല് തൊടങ്ങ്മ്പോ പറയ്ക്കാരം ചെൽപ്പോ
ആഹ്
യൂണിഫോമായാ പിന്നെ അഹ് തിര്മ്പാനും ഒണങ്ങാനൊക്കെ സുഖേയ്ക്കാരം ഈ മഴത്ത് ഒണങ്ങി കിട്ടൂല ഇന്റെ മകന് ഇതേമാതിരി മൂന്നാമത്തോന് പിന്നെ യൂണിഫോം കി ട്ടിയിട്ടില്ല ഇത് വരെ ആയിട്ട് ഇങ്ങട്ടങ്ങനെ പാന്റ് ജീൻസിൻ്റെ പാന്റ് ഇട്ട്ങ്ങാണ്ട് ഇന്ന്പ്പൊ ഒൺങ്ങി പിന്നെ നനഞ്ഞതാ ഇട്ട് പോയ്‌ക്ക്ണ് തൊട്ടോ തൊട്ടോക്കിമ്മ തൊട്ടോക്കിമ്മാ പറയ്ണ്ട്
ആഹ് ഓണങ്ങുലെന്ന് ഓണങ്ങാത്തതീനാണെങ്കി ഇഞ്ഞ് ഒരു മണവും ഇണ്ടാവും
ആഹ് അതാണേ
ആഹ്
ഞാൻ റൂമില് കൊണ്ടന്ന് ഇടലാ രാത്രി വൈകുന്നേരം പൊർത്ത്ന്ന് എട്ത്ത്ങ്ങാണ്ട് രാത്രി എല്ലാ റൂമിലും ഫേൻ ഇട്ലൊ അപ്പ ജനവാതിൽമേ കൊളത്തിടും
അങ്ങനെ കൊളത്തിടും ആ ഞാനും അങ്ങൻ തന്നെ ജനല് ഇപ്പ ഇള്ള ജനലൊക്കെ നീളത്തില് ഉള്ള ജനലായതോണ്ട് അങ്ങനൊരു ഉപകാരം കമ്പി ഇങ്ങനെ തുണി കുട്ട്യാൾതൊ ഒക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട വല്യോര്തും കൊള്ള്ണതൊക്കെ ഇടും അല്ലെങ്കി പിന്നെ റുമില് ഫാന് ഇട്മ്പോ നമ്മള് താഴെ
ആ ആഹ് അതെ വിരിച്ച് ഇട്ടാലും മതി ആഹ് കാസരമ്മലോ എന്റെ മകന് മൂത്രയ്ച്ച്മ്പക്കയ് മൂത്രക്ക്ണോട്ത്ത് ഭയങ്കര മൂ ത്രയിക്ക്ണ പണി ആണ് അവന്
അതന്നെണ് മഴ പെയയ്താ ഓല് മൂ മൂത്രയ്ക്കും
ആ അവനെന്താന്നോ പൊർത്ത്ക്ക് ഇറങ്ങാന് ബാത്റൂമിലൊക്കെ വെള്ളം ഇണ്ടാവലൊ ഓനല്ല വൃ ത്തില്ല സ്ഥലത്ത് വേണം അപ്പ നല്ല സുഖണല്ലോ ഇങ്ങട്ട് ഇന്നട്ട്പ്പ ഞാന് സോഫേല് സീറ്റക്കെ ഇട്ട്ങ്ങാണ്ട് പിന്നെ ഒര് തുണി വിര്ച്ചേച്ച്ക്കയില് എല്ലാഞാല് സോഫെല് മൂത്രയ്ച്ചേക്കു ഓന് ആ ങ്ങട്ട് എത്താ അയ്നെകടിച്ചിട്ട് ചെ ൽപ്പൊ ദേഷ്യം പിടിച്ച് അടി ഒക്കെ
അടി ഒക്കെ കൊട്ക്കും ഉം ന്നാ ശെരിന്നാല് ആ